കേൾക്കാമോ അ കേൾക്കാം കേൾക്കാം അ എന്തുണ്ട്
ആഹ് നല്ലത് മഴയുണ്ട് നല്ല ഇടിയും വെ മഴയും വരുന്നുണ്ട് ഇവിടെ ഇപ്പ നമുക്ക്
ഫോൺ ചെയ് ഫോൺ ചെയ്യണേന് ബുദ്ധിമുട്ടാവോ
ഏയ് ഇല്ല ഇല്ല മഴക്കോള് ഞാൻ പറഞ്ഞില്ലേ വൈഗും തൊട്ട് ചെറുതായിട്ട് നിങ്ങനെ മൂടി കെട്ടി കിടക്കുവായിരുന്നു മഴ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും ന്നും പർ ക്കോണ്ട് നിക്കുവായിരുന്നു പക്ഷെ പെയ്തില്ല ഇപ്പ നല്ല വെറുതെ എവിടെയോ നമ്മടെ എവിടെയല്ല ഇടി കുടുങ്ങുന്നുണ്ട് എവിടെയോ ഇടി കുടുങ്ങുന്നുണ്ട് മഴ പെയ്യാൻ സാധ്യതുണ്ട് ചെറിയ കാറ്റ് പോലൊക്കെ വരുന്നുണ്ട്
എല്ലാരും കിടന്നോ
ഇല്ല കിടന്നില്ല മക്കള രണ്ടും ദേ ഒരാൾ ഫുഡ് കഴിച്ച് അവൾക് ഫോണി നോക്കി ഇരിക്കാതുണ്ടാവും ഫുഡ് കഴിച്ചിട്ടില്ല അവനവിടെ വിളമ്പി വെച്ചിട്ടു അവന അടച്ച വചി ഫോണി നോക്കിയിരിക്കണ് ബാക്കി ചേട്ടൻ ടി വി കാണണ് മൂത്ത ആൾ മേളിലോട്ട് പോയി റൂമിലോട്ട് പോയി കെടക്കാൻ വേണ്ടീട്ട് ഇപ്പഴേ കെടക്കലൊന്നൂല്ല അവന്മാര് ല്ലെയോ അവൻമാരീ മൊബൈല് നോക്കി ഇരിക്കലേയുള്ളൂ നമ്മളിവിടെ കെടക്കുന്ന സമയൊന്നും ആയില്ല പത്തര പതിനൊ നൊന്നര ഒക്കെ ആയിട്ടൊക്കെ കിട കിടപ്പുള്ളൂ മക്കള് രണ്ടും പാർടൈം ആ അടുത്തടുത്ത് വീടുകളൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഒണ്ട് റോഡ്സ് തൈട് ആണ് വണ്ടി പോകുന്ന ഈ ബ് ബസ് പോകത്തില്ല അല്ലാണ്ട് പോവുന്ന റോഡാവഴിയാണ് എപ്പോഴും വണ്ടികളാണ് ടു വീലറും ബൈക്കും ജീപ്പും ഹസ്ബൻഡിന് ഇ ടെക്സ്ചർ വർക്കില്ലേ നമ്മള് വീടിന്റെ കോണ്ടാക്ട് ട്ടു വർക്‌ എടുക്കൂലേ അപ്പൊ നമ്മള് വീടിന്റെ പണിയെടുക്കൂല്ലേ പെയിന്റിങ്ങും ഈ ട്ട ചർവർക്കും എല്ലാം കൂടെ ച് ചെയ്യൂലേ അതെടുത്ത് ചെയ്യുന്നതാണ് ആള് എന്താ ചെയ്യുന്നേ അവിടെ
ഇവിടെ ഞങ്ങക്ക് കൂടുതലും കൃഷിയാണ്
ആ ഇവിടത്താ എല്ലാർക്കും തന്നെയോ ഈ സ്ഥലം ഒള്ളത് കൊണ്ടേ
ആ
പിന്നെ കാപ്പിയൊക്കെ ആവുമ്പോ കാപ്പിടെ സീസൺ ആവുമ്പോ കാപ്പിക്കുരു പിന്നെ കുരുമുളകിൻ ന്റെ സീസണാകുമ്പോ കുരുമുളക് പിന്നെ കൊടമ്പുളിടെ ഇപ്പൊ കുടംപുളീടെ സീസൺ ആവും മഴക്കാല ആവ്തേം കുടംപുളി സീസണാവും
ആ ഈ നമ്മുടെ ഈ കൊടംപുളിക്കൊക്കെ നല്ല പൈസ കിട്ടുവോ നല്ലറേറ്റ് റ്റൊണ്ടോ ഒരു മുളകിനുംതിനൊക്കെ ഇൻ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടാണോ ചെയ്യുന്നത് അതോ ആ ആആ ഈ സ്ഥലം പാട്ടത്തിനെടുത്തെ ആണോ അതോ സ്വന്തം സ്ഥലമാണോ
നമ്മുടെ സ്ഥലം തന്നെയാ
അത് ചെയ്യണങ്കിൽ കൊറെ ഏക്കർ വേണ്ടേ കൊറെ സ്ഥലം വേണ്ടേ അവിടൊക്കെ സ്ഥലങ്ങൾക്ക്
ഇവിടെ നമ്മുടെ അവിടത്തെ അത്ര സ്ഥലത്തിന് റേറ്റ് റ്റ് വരുന്നില്ല എന്നാലും റേറ്റ് റ്റുണ്ട് ഒരു രൂപയെ താഴെയാ എന്നാലും
ആഹ് ആഹ് ആഹ്
ഇവിടെ തണ തണുപ്പുണ്ട് ഇപ്പ അത്യാവശ്യം നമുക്ക് ഏലം ഏലക്കൊക്കെ പിടിക്കും ഏലം
തെ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ ഈ സ്ഥലങ്ങളി പ്പ ഏലം ഏലക്ക വായോ വിളവെടുക്കാറായോ അതോ കഴിഞ്ഞോ
ഏലകൃഷിന്ന് പറയ്ന്നത് അതിങ്ങനെ ഒരു ടൈമിലല്ല ഏലക്കെ കൂടുതല് ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരുപ്രാവിശ്യം എടുത്തിട്ട് പിന്നെ നാല്പ്പത് ദിവസം കഴിഞ്ഞു പിന്നെ അടുത്ത ദിവസം എടുക്ക അങ്ങനെയയാണ് ഏല ഏലക്ക നമുക്ക് എടുക്കുന്നത്
ആഹ് ആഹ് ആഹ് ആഹ് ഹ
എപ്പോഴും ഇങ്ങനെ ശി ഖരം പൊട്ടിയുണ്ടായി കൊണ്ടിരിക്കും ചില സമയത്ത് ന ല്ല വളൊക്കെ ചെയ്യുവാണെങ്കിൽ
ആഹ്
അങ്ങനെയുള്ള രീതിയാണ് അപ്പൊ എല ക്കാലത്തിൽ നല്ല പണിയുണ്ട് നമുക്ക്
ആഹ് എനിക്ക് നല്ല പണിയാണ് അയിൻ്റെ ഉള്ളില് പുല്ലൊന്നും പിടിക്കാൻ പാടില്ലല്ലേ എപ്
ഇല്ല ഇല്ല പിന്നെ വളവും കാര്യങ്ങളൊക്കെ ചെയ്യണം കറക്
ആഹ് ആഹ്
അങ്ങനെയുള്ള സംഭവ സംഭവൊക്കെയ്ണ്ട്
ആഹ് ആഹ് മഴയൊക്കെ വന്ന് കഴിഞ്ഞാ അത് നാശിച്ചു പോവോ? അതിന് കൊഴപ്പല്ല മഴയ്ക്കൊന്നും കൊഴപ്പ് പ്പല്ല
മഴക്കാലത്ത് നമുക്ക് അത് നഷ്ടം വരും.
ഓഹ്
ഓവർ ചൂടായിക്കഴിഞ്ഞാ ഇത് നനയ്ക്കണം.
ആഹ് ആഹ് ആഹ്
ചൂടായി പോയപ്പോ ഇത് കൊറേ ന് കൊറെ പേരുടെ കരിഞ്ഞ് ഒണങ്ങിയൊക്കെ പോയി നമ്മൾ എത്ര നനച്ച് വച്ചാൽ അതിലേക്ക് നനവ് ചെല
വെള്ളം കിട്ട ആ ആ ആഹ്
അല്ലെങ്കി അതിന് മാത്രം കുതിർത്ത് നനക്കണം
ആ ആ വയ് അതിന്റെ ചോട്ല്ലേ?
ചോട് അപ്പൊ അടീൽ എല്ലാരും ഈ വെയിലടി ക്കാതെ പൊതു ഇട്ട്ടുക്കും ചുറ്റിനും നമ്മ ഇങ്ങനെ കരിയിലയൊകെ ഇട്ട് കൊടുക്കൂല്ലേ? അതേപോലെ പൊത ഇട്ട് കൊടുക്കും- ചോടിന് ചുറ്റും പണിയുണ്ട് അപ്പൊ ഞങ്ങള് - ചെല സമയത്ത് ഓവറാവുമ്പോ പണിക്കാരെ നിർത്തും-
ആഹ് ആഹ് -
ആ- അം നമ്മള് ഇറങ്ങൂട്ടോ നമ്മള് കൃഷിായിട്ട് ഉം
വരുമാനം ഉണ്ടല്ലേ
വരുമാനം ഞങ്ങക്ക് കൃഷിയില് ഏലയ്ക്കൊന്നും വരുമാനായി തുടങ്ങിയില്ല.
ആഹ്
വേറെ തൊട്ടടുത്തുള്ളവരൊക്കെ നല്ല ഏല കൃഷി ചെയ്ത് നല്ല കായുണ്ട് ഞങ്ങളുടെല് അങ്ങനെ ഞങ്ങക്ക് ഓവർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വേറെ ചില കാര്യ പല കാര്യങ്ങൾക്കും പുള്ളി
ആ നമ്മൾ അതായിട്ട് നോക്കി പറ്റുന്നില്ല ഓ
ഇല്ല ഇല്ല. പിന്നെ നമുക്കിപ്പ കൊക്കോയൊക്കെ ആവുമ്പോ നമുക്ക് നമ്മൾ തന്നെ പോയി പിള്ളേരേം കൂട്ടി കൊക്കോ പറിക്കും പൊട്ടിക്കും
ആഹ്
പിന്നെ ജാതിക്ക വെച്ചിട്ട്ണ്ട് ജാതി കൊറച്ച് കായ്ച്ച് വരുന്നേ ഉള്ളൂ ഓവറായില്ല.
ആ ഹാ ഹാ ഹാ
പിന്നെ തെങ്ങ് തെങ്ങ്ണ്ട് അത്യാവശ്യം കൊറവാ തെങ്ങ്. നമുക്ക് അരയ്ക്കാൻ തെകയത്തില്ല എന്നാലും മേടിക്കേണ്ട വരും
ആ പൊറത്തൂന്ന് വാങ്ങിക്കുവപ്പൊ
പൊറത്തുന്ന് വാങ്ങിക്കണം.
ആ ഹാ ഹാ
പിന്നെ ചക്കയും മാങ്ങയാണ് കൂടുതൽ ചക്കയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഉം
ങ്ങ അപ്പൊ അത്യാവശ്യം നമ്മ ഇപ്പവീട്ടിൽ ഉപയോഗിക്കേണ്ടന്ന എല്ലാ സാധനങ്ങളും കിട്ടുന്നൊണ്ട്, പൊറമേ ഇപ്പ നമ്മൾ ഒന്നിനും പോവേണ്ട ആവശ്യം വരുന്നില്ല.
ഇല്ലിഇല്ല പിന്നെ നമുക്ക് അത്യാവശ്യം എന്ന് പറ കൊടമ്പുളിയൊന്നും ഞങ്ങൾ കാശുകൊടുത്ത് മേടിക്കാറില്ല.
ആ കൊടമ്പുളിക്കെ വിറ്റാൽ നല്ല പൈസ കിട്ടുവല്ലോ? കൊടംപുളി നമ്മള് ഇപ്പ മാർക്കറ്റിന്നൊക്കെ വാങ്ങിക്കുമ്പം തന്നെ കിലോയ് ക്ക് നല്ല റേറ്റ് ആണ്
അതെന്താ സംഭവംന്ന് വെച്ചാ അങ്ങനെ ഇപ്പ റേറ്റ് ഉണ്ട് പക്ഷെ നമു ഇവിടങ്ങളിൽ നിന്ന് നങ്ങള് ഉൽ ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്ത് വെല കൊറവാ
ആ നമ് നിങ്ങള് ഇത് നമ്മള് ഇപ്പം നമ്മക്ക് അവിടെത്തന്നെ വല്ല്യ വല്ല്യ മാർക്കറ്റുകളെക്കെ ഇല്ലേ
ഇല്ലൃനമ്മള് കടകളിലക്കെ അങ്ങനെ കൊടുക്കചെയ്യുന്നു ഒത്തിരി ഓവർ വല്ല്യ മാർക്കറ്റിലൊന്നുഅല്ല ചെറിയ ചെറിയ സ്ഥലത്ത് ഉം ഉം അങ്ങനെയാ അല്ലാതെ ഇത് പൊർത്തേക്ക് പോകുമ്പോ ഓരോ സ്ഥലത്ത് ഇല്ലാതസ്ഥലത്ത് ചെല്ലുമ്പോഇത് ഇവിടുന്ന് കൊറച്ച് വെലയ്ക്ക് മേടിച്ചിട്ട് അവടെ ചെല്ലുമ്പോ കൂട്ടി വിക്കും അങ്ങനെയാണ് ഓരോരു
ഓ അങ്ങനെയാണ് നമ്മളിപ്പോ നമ്മളിപ്പോ ചെറിയ കടയിലൊക്കെ ചെന്ന് നൂറൊക്കെ ആ നമ്മള് നൂറൊക്കെ വാങ്ങിക്കുമ്പോ തെന്ത് വെലയാ കൊടംപളിക്കൊക്കെ
അതെ അതെ അങ്ങനെ മേടിക്കുമ്പോഴ് അതില് നല്ലത് കിട്ടത്തില്ല
ആ നിങ്ങളെങ്ങനാ കൊടംപുളിയെങ്ങനെ പച്ച പച്ചക്കൊടംമ്പുളി അതോ അതോ അത് ഒണക്കിയാണോ കൊടുക്കുന്നത് അതെങ്ങനെയാ ചെയ്യുന്നേ
ചെലര് മരം മരം അടച്ച് മേടിച്ചിട്ട് അത് നല്ല മൂപ്പാവും മൊത്തം അടച്ചങ്ങ് പറിക്കും
ആ
ചെലര് ഞങ്ങള് അങ്ങനെ ചെയ്യാറില്ല ഞങ്ങള് ഞങ്ങടെ ചോട്ടില് പഴുത്ത് ചാടുന്നത് പെറുക്കിയെടുത്ത് പൊകയ്ക്കാ ചെയ്യുന്നെ പൊകപ്പൊര പോലെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട് അങ്ങനെ പൊകച്ചെടുക്കും ഉം അങ്ങനെയുള്ള സംഭവം വിറക് വേണോ കേട്ടോ നല്ല വിറക് നമുക്ക് നല്ല മഴക്കാലത്തുവാണ് ഇത് ഉണ്ടാവുന്നത്. നല്ല വിറകും വേണം താനി സംഭവത്തിന് അതുകൊണ്ട് നല്ല
ആഹ് ആഹ് ആഹ് അപ്പൊ അവിടെ ഇഷ്ടംപോലെ വിറകൊക്കെ ഉണ്ടോ?
ആ ഇവിടെ നമുക്ക് വെറക് കാശ് കൊടുത്തി
ആ പറമ്പിന്നൊക്കെ ഉണ്ട്
പിന്നെ അതന്നെയല്ല ഇതിന് നമുക്ക് ഇത് പുകയ്ക്കണം പിന്നെ പൊക ചട്ടി എടക് മറിച്ചിടണം നല്ല നല്ല പോലെ കഷ്ടപ്പാട ഇ കൊടമ്പുളി
ആ ആ ഹാഹാ
അത് ഈ തീയല്ലേ ഇപ്പൊ പുകയൊക്കെ അല്ലേ ചൂടനെന്നെ
ആ അതന്നെ വീട്ടില് വേറെെ അമ്മായിമ്മയക്കെ വീട്ടില് വേറെ അമ്മായമ്മയക്കെ ഉണ്ടോ ഹെല്പ് ചെയ്യാൻ, വേറെ ഹെല്പ് ചെയ്യാൻ ആളുണ്ടോ വീട്ടിൽ അമ്മായിമ്മ അമ്മായിമ്മയൊക്കെ ഉണ്ടോ? അപ്പം അടുക്കളപ്പണിയും പുറമ്പ പണിയെല്ലാം കൂടെ ചെയ്യാൻ പറ്റുവോ ആ ഒറ്റക്കാണ്
പോകും കാരണം ആളെ നിർ നടത്താൻ പറ്റത്തില്ല
ആ
നമ്മൾ കൊടമ്പുളി ഒണങ്ങി കഴിഞ്ഞാൽ നമുക്ക് തീരവില്ലല്ലോ അപ്പൊ തൂക്കം കുറവല്ലേ.
ആ ആ, ആ തൂക്കം കുറവാണ്
അപ്പൊ അതൊണ്ടത് ആളെ നിർത്തി ചെയ്യാൻ പറ്റില്ല
ആ, ആ, ആ, ആ
ചെയ്യണം
ആ അപ്പൊ രാവിലെ തന്നെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങൂല്ലേ പറമ്പിലോട്ട്. ഭക്ഷണമൊക്കെ കൊണ്ടു പോവോ, അതോ വീട്ടിൽ വന്ന് കഴിക്കുവോ?
അതെ അതെ അവിടെക്കെ ഇപ്പൊങ്ങനെ കൊടമ്പുളിയൊക്കെയിണ്ടോ അവിടെക്കെ
നമുക്ക് പറമ്പിലു കൊടമ്പുലിയൊന്നു ഇല്ലിലില്ല കൊടമ്പുളിയൊന്നും ഇല്ല നമ്മുടെ പറമ്പിലു പ്ലാവുണ്ട് ആ ആഹ ഇല്ലില്ല നമ്മുടെ വീ ന്നുല്ല ഇവിടെങ്ങുല്ല നമ്മളു എല്ലാം കാൻ ടെന്നാ വാങ്ങിക്കുന്നേ കൊടമ്പുളിയൊക്കെ അച്ഛാ ക്കയിണ്ട് മാങ്ങയില്ലാ
പറമ്പി പോമ്പോ ചോറ് ചെൽപ്പോ കൊ ഉണ്ടോ പറയ് ഭക്ഷണം കൊണ്ടോവ ചെയ്യുന്നേ ഉം
ആഹ് ഹഹ് ഹ് ഹ പിന്നെ അല്ലെങ്കി പിന്നെ വരുന്ന് കഴിക്കല് നടക്കൂലല്ലോ ദൂരമല്ലേ ഇപ്പൊ വീട്ടീന്ന് കുറച്ച് ദൂര തൊട്ടല്ലേ സ്ഥലം
ആ ദൂരത്തേക്ക് സ്ഥലം അതുകൊണ്ട് നമ്മുക്ക് വന്ന് കഴിക്കി നടക്കത്തില്ല
ആഹ് ഇപ്പൊ അവിടൊക്കെ നല്ല തണുപ്പാണോ
ആഹ് ഇപ്പൊ തണുപ്പായിത്തൊടങ്ങി മഴ പെയ്തു ഇപ്പ ഓവറായില്ലാട്ടോ എ അന്നാലും തണുപ്പുണ്ട്
ചൂട് കൊറവായിരിക്കുവല്ലോ അപ്പം
ഉവ്വ ഉവ്വ ഈ തവണ വേനക്കാലത്ത് നല്ല ചൂടായിരുന്നു
ആഹ് ഓക്കെ ആഹ് എല്ലാടും ഇപ്പം പൊതുവെ ചൂടാണ് ആഹ് ആ ശരി എന്നാ ബൊക്കെ എടാ ഈ കറക്റ്റ് സമയം നമ്മൾ കാൽ